ആകെക്കുന്നില്ലേ
കേൾക്ക ഓഓെ എന്താണ് വിശേഷം
വിശേഷം അങ്ങനെയ തോന്നന്ന് മഴയൊന്നുമല്ല മഴയില്ലാത്ത എന്റെ ടെൻഷൻ
നിങ്ങളൊന്നുസൗണ്ടില് പറി
ആഹ് കേക്കുന്നില്ല മഴയെല്ലാം വിശേഷം പറയുന്നു മഴയൊന്നും ഇല്ലാന്ന് പറയുന്നു ഞൻ
ആഹ് അന്ന് മഴ ഇല്ല ന്ന് വടി വെയിലാണ്
അതെ ന്നും മഴയ ഇല്ല ഇന്നാല രാത്രി പെയതിന് മഴ ഇന്നില്ല രാത്രി നല്ല മഴയനു അങ്ങനെ ഉണ്ടായോരാത്രി മഴ
ഇന്ന് രാത്രി ഇല്ല
ഇല്ല ഇന്ന് ഇവിടെ രാത്രി നല്ല മഴയാന്ന് ഒരേ മഴയാണ്
ആത് ശരി
അപ്പം നമ്മ ചെച്ചച്ച് മഴയൊക്കെ കൂടിന്ന് അപ്പൊ നോക്കുമ്പോക്ക് രാവിലെ നോക്കുമ്പോക്ക് നല്ല വെയിയില്
ആഹ് അന്നര വൽ തന്നെ
ഉം ഉം ആഹ്ന്നല്ല വെയിലാന്ന് തുണിയെല്ലാം പുറത്തത്തറിയിട്ടുണ്ട് ഇന്നലെല്ലാം ഒരു മൂട കെട്ടിയ പോലെ ഉണ്ട ഇത് ഇന്ന് കൊഴപ്പില്ല നല്ല വെയില് ഉ പിന്നെന്ത ഒന്ന് ഭക്ഷണം കഴിച്ചാ
ഭക്ഷണം കഴിച്ചു.
ഹ്മ്മ്, മക്കളെല്ലാം സ്കൂളിൽ പോയാ
ആഹ് ഇപ്പ പോയിണ്, ഇപ്പോ നാലുമണി നാലരക്കെ ആവുമ്പോത്തിനും വരും
ഹ്മ്മ്, എന്റെ മക്കളും വരാനായി. മക്കളെ കൂട്ടാൻ വേണ്ടി ഞാൻ നടന്നു പോയി
ആഹ് ശെരി നയ്സറിലാ
അല്ല സ്‌ക്കൂള്ളന്നെ.
കൂട്ടാൻ പോണം
ആഹ്‌ കൂട്ടാൻ പോണ്ടാ ഈ ആടെ വണ്ടി റോഡിന് വെര് രുവാ നമ്മള ഇങ്ങോട്ടേക്ക്‌ ആഹ്‌ ആഹ് റോഡില്ല ചെറിയ കട്ടറോടാ
ആഹ് നാല് മണിക്കൊക്കെ ആവുമ്പോ വരാ മതില്ലേ
ആഹ് മൂന്നേ അയ്ബതാവുമ്പോക്കെ വരും.
ആഹ് ശെരി മൂന്നരക്ക് വിട്ണ സ്കൂളായിരിക്കുംല്ലേ
ആഹ് മൂന്നരക്ക് സ്കൂൾ വര്ണ ചെറിയ സ്കൂളായോണ്ട് ചെറിയതായോണ്ട് ഒലെ മൂന്നരക്കേ സ്കുള് വിടും.
ആഹ് ശെരി ഇംഗ്ലീഷ് മീഡിയാ
ആഹ് ഇംഗ്ലീഷ് മീഡിയാ സർക്കാ മറ്റേ സർക്കാർ സ്കൂളന്നെ
ആഹ് ആഹ്‌ അയ്ലന്നെല്ലെ ആഹ് ഓലെ നേരത്തെ വിടാ മതില്ലേ
ആഹ്‌ അവരെ നേരത്തെ വിടും ചെറിയ ചെറിയ കുട്ടിയേളെ
ആഹ് ശെരി.
പിന്നല്ല കുട്ടിയേളെല്ലാം നാല് മണി നാലരയെല്ലാം കയ്യും
ആഹ് സ്കൂൾ വണ്ടിന്നെ അല്ലങ്കില് വേറെ ആഹ്‌ ശെരി, പിന്നെ വന്ന്ട്ട് ചായക്കടിയൊക്കെ ഇണ്ടാക്കണോ
കടിയൊന്നും ഞാൻ ആക്കിട്ടില്ല. രാവിൽത്തെ ചായന്റെ കടിണ്ട്, പുട്ട പുട്ട ആക്കിയത് രാവിലെ പുട്ടും ചെറുപയറും
ആഹ് അത് തിന്നോ മക്കള് വന്നാല്
ആഹ്‌ അവര് വന്നപാടന്നെ അത് തിന്നും. അവര് എന്ത് ബേയ്ക്കറി ഇണ്ടേൽ പിന്നെ അതേ തിന്നു അതുകണ്ട് ഒന്നും വാങ്ങി വെക്കലില്ല.
അത് ശെരി
ബേക്കറിയന്നെ തിന്ന് പിന്നെ അതന്നെ ആണാപ്പൊ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇത് തന്നെ തിന്നാ. അവർക്ക് പിന്നെ വേറെയില്ലേ പിന്നെ ഇതന്നെ തിന്നേണ്ടിയരും അതുകൊണ്ട് ഞാൻ വേറെ വാങ്ങി വെക്കലില്ല ബേക്കറി വാങ്ങി വെക്കലില്ല. എപ്പങ്കിലും ഇല്ലാതപ്പം ഞാൻ പീടിയെ പോയിട്ട് ഇത് എന്തെങ്കിലും ബേക്കറി വാങ്ങും
ആഹ് അത് ശെരി.
ഹ്മ്മ് പിന്നെന്താന്ന്, എന്താ ഉച്ചക്ക് ഇണ്ടാക്കിയെ
ഹസ്ബന്റ് പണിക്കോയാ
ഓഹ്
ഹസ്ബന്റ് പണിക്ക്‌ പോയതാ
ആഹ്, ആഹ് ഹസ്ബന്റ് പണിക്ക്‌ പോയി.
അഹ് വൈന്നാരാവൂല്ലേ
ഹ്മ്മ് സധ്യയെല്ലാം കയ്യും വരാൻ വാണ്ടീട്ട് അപ്പം പിന്നെ ചങ്ങായിമാരട്ത്ത് എല്ലാം ഒപ്പരം കൂടി
ആഹ്
എന്നിട്ടാണ് വര്യാ.
അത് ശെരി, ഹ്മ്മ്
രാത്രി ചെലപ്പം രാത്രി എട്ട് മണിയാവും ഒമ്പണിയാവും
അത് ശെരി, ഏഹ് അത്രൊക്കെ ഇര്ട്ടാവും
ഏഹ്‌
അത്രൊക്കെ ലൈറ്റാവൂല്ലേ
ആഹ് അത്രക്കെ ലയിറ്റവോ ന്നാർഞാ ഓറെ തറവാട്ട അവരെ തറവാട് വീട്ടിലൊക്കെ അവരെ ഇഷ്ടം പോലെ ചെങ്ങയമാർണ്ട് അപ്പൊ ആടെയെല്ലാം പോയിട്ടേ അവര് വെരു
അഹ് ശരി
ഇവിടെ അടുത്ത് വീടാണങ്കിൽ അടുത്ത തന്നെ ജോലിന്നെങ്കില്
ആഹ്
പിന്നെ ബേബേരും ഒരാറുമണില്ലാവും ബേരും ഇപ്പം കുറേ നാളായി വരാത്തത് എട്ട് ഒമ്പോ മണി ആമ്പല്ലേ വേരുത്ത്
ആഹ് അത് ശെരി
ഈ പണ്ടേയ അവിടെ ആട കളിച്ച് വളർന്നൊണ്ട് ആടെ ചെങ്ങായി മാർടെ നിക്കുള്ളത് ഇവര്ത് ആഹ് അടെന്ന് വീടടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറിയതാണ് അതൊണ്ട് ഇടെ ഓർക്ക്‌ - പറ്റിയ ഫ്രണ്ട്സ് ഒന്നും ആയി -
ആഹ് ശെരി നിങ്ങള് പുയ താമസക്കാരായിരിക്കൂല്ലേ
ഏഹ്
പുതിയ താമസക്കാരയിരിക്കുല്ലേ ഇങ്ങോട്ട് ഉം
പുതിയ താസ്കാരല്ല എന്നാലും കൊറച്ച് കൊല്ലായി എന്നാ- ല് ഓർക്കിടെ ആരും പിടിച്ച് ഓർക്കാരും ഇടെ ചങ്ങായി ആയിരിക്കില്ല അതുകൊണ്ട് പിന്നെ അങ്ങനന്നെ ഇടിന് ലീവായാലും അങ്ങിച്ചാടെ പോവും
ആഹ് ആഹ് ഉച്ചക്കഅപ്പോ നിങ്ങൾ സ്വന്തക്കെ ഉണ്ടാവുള്ളൂല്ലേ
ആഹ് ഉച്ചക്ക് അമ്മിണ്ട് അമ്മ പിന്നെ അപ്പരെ ഇപ്പറല്ലാം പോയി ആടിയിന്ന് വർത്തനം പറയും
ആഹ് ശെരി
ഉം ഇപ്പ അപ്പറ അമ്മേന്റെ എച്ചീന്റെ വീട്ടിലായ അങ്ങോട്ട് കുറച്ചപ്പുറത്തെ കിരക്ക് നമ്മളെ വയലാന്നു വയലിന്റെ അപ്പറതരത്തേക്ക് പോയിട്ടാള്ളത്
ആഹ്
ഒരെ ഏച്ചിനെ കാണൻ വേണ്ടിട്ട്
ആഹ്
ഞാനഅമ്മണ്ടാവും പകല്
ആഹ് ആഹ് ഇപ്പവെരിയരിക്കൂല്ലെ
ഞ്ഞെ
ഇപ്പ വെരുവായിരിക്കൂല്ലേ
ആഹ് ഇപ്പാ പോയത് ഇപ്പോ ഒര് ചോറും തിന്ന് അടിച്ചൊം വരിയിട്ട് മുറ്റല്ലാം അടിച്ച് വരിട്ട്ഒരാങ്ങോണ്ട് ഞാപ്പറം പോയിട്ട് വേറെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി സന്ധ്യ ആവുമ്പം വരും അടെയിരുന്ന് വർത്താനം എലാം പറഞ്ഞഇട്ട്
ഐ ശെരി
ഉം വീട്ടിരില്ലള്ളെ
എങ്ങനെ
നിങ്ങളെ വീട്ടിലാരില്ലാം ഒള്ളത്
വീട്ടില് ഞാനും മൂന്ന് മക്കളുണ്ട് ഹസ്ബന്റും ഉണ്ട് മക്കളൊക്കെ സ്കൂ-
അതയാ ആഹ് ആഹ് ഉപ്പോ ഉമ്മ ഒന്നില്ല
ഒര് തറവാട്ടിലാണ് ഇവിടെ നാ -